ഹലോ.
ആഹ്
കേക്ക ആഹ് കേക്കുന്നുണ്ട്. പറഞ്ഞോ എന്നാടുക്കുവാ
ഞാന് ക്ലീനിങ്ങിലാ. ഭക്ഷണൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞു. വാക്കിള്ളതൊക്കെ ട്ത്തൊണ്ടിരിക്ക.
ആണോ എന്നായിരുന്നു കാപ്പിക്ക്?
ഇന്ന് ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ കറിയാര്ന്നു.
ആര്ന്നോ ആഹ് ആഹ് ആഹ് കഴിച്ചോന്നട്ട്?
ആഹ് അവിടെക്കെ കഴിഞ്ഞില്ലേ.
ആഹ് ഇവിടെപ്പ കാപ്പി കുടിച്ചതേ ഒള്ളൂ.
ആഹ് ഇത്രേം നേരായിട്ടോ. അപ്പൊ വൈകൂലേ രാവിൽത്തെ ഭക്ഷണം കഴിക്കാൻ.
ആഹ് ഞാൻ താമസിച്ചാ പൊതുവേ കഴിക്കാറേ, അപ്പൊ പിന്നെ ചെല സമയം രാവിലെ നേര ത്തെ വെശക്കുമ്പോ അങ്ങ് കഴിക്കും അല്ലെങ്കിൽ താമസിച്ചാ കഴിച്ചോണ്ടിരിക്കുന്നത്.
ഉം രാവിലത്തെ ഫുഡ് നേരത്തെ, കഴിക്കുന്നതാണ് നല്ലത്.
ആഹ് ആണോ എനിക്ക് പിന്നെ എന്നാണ്ട് വിശേഷം, പഠിക്കുവാണോ, അതോ ജോലിയോ?
ഞാന് ആഴ്‌ച്ചേല് ഒരു ഒരൂസം, വ്യാഴാഴ്ച്ച ദിവസം ആഹ് മ്മ് മറ്റേ കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്നുണ്ട്.
ആണോ ആഹാ, മാരിടാണോ?
ആഹ് ആണ് ആണ്.
ആഹ് കുട്ട്
ആഹ് രണ്ടാളുണ്ട്.
ആഹ് എന്ത് എത്രേ പഠിക്കുന്നു ഇവിടെ ആഹ് മാരിടാ ഒരാളെ ഒള്ളൂ അവളെ എൽ കെ ജി പഠിക്കുന്നു മോളാ ആഹ് ആഹ്
ഇന്റെ കുട്ട്യേള്, വലുത് മൂന്നിലാണ് ആൺകുട്ടിയാണ് ചെറുത് യു കെ ജി പെൺകുട്ടിയാണ്.
ആണോ ആഹ് ഇപ്പൊ സ്കൂളി പോയോ?
ആഹ് ഒക്കെ സ്കൂള് പോയി ഇന്ന് നേരത്തെ പോവും. ഉം വെള്ളിയാഴ്ച ആവോണ്ട് ഏഹ് എട്ട് മണി എട്ട് ഏട്ടെ എട്ടേകാല് എട്ടര അവണേന്റെ എടക്ക് പോവും.
പോവു അല്ലേ?
ഉം അപ്പൊ ഇന്ന് നേരത്തെ നോക്കാണ്, വീട്ടു ജോലികള് നേരത്തെ, കഴിച്ചിട്ട് ഒന്ന് കെടക്കണം ന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാണ്.
ആണോ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
ഞങ്ങളെന്നെ ഇള്ളൂ.
മാത്രേ ഒള്ളൂ. ആഹ് ഓഹ് ഓഹ് ഓഹ് ഉം. മഴയൊക്കെ ഉണ്ടോ അവിടെ?
ഉം. മഴണ്ട്, മഴണ്ട് ഇന്ന് മഴണ്ട്. അവിടെ എങ്ങനാ?
ഇവിടെ ഇന്നലെ വൈകിട്ട് ഒന്ന് ചെറുതായിട്ട് ചാറിയ തേഒള്ളൂ, രാവിലെ ഇപ്പൊ നല്ല വെയില് പിന്നെ എടയ്ക്കങ്ങനെ മൂടി ങ്ങനെ വരും ആ
ആഹ് ആഹ് അങ്ങനെയാണല്ലേ? ഇവിടെ രണ്ടൂസം മുന്നേ അങ്ങനെയിരുന്നു ക്ഷെ ഇപ്പൊ രണ്ടൂസായിട്ട് ഉം മഴണ്ട്. ഉം ഇന്നലെ രാത്രിയ ക്കെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ഇപ്പോ ഒരു മഴ പെയ്ത് ചോർന്നതേ ള്ളൂ.
ആണല്ലേ? ആഹ് ഇവിടെങ്ങനെ മൂടി ഇട ക്ക് വെയിലും വരുന്നുണ്ട്. മഴ ഇതു വരെ പെയ്തില്ല. ഇന്നലെ രാത്രി പെയ്തത് കൊണ്ടായിരിക്കാം ചെറുതായിട്ട് ചാറിയോണ്ടായിരിക്കാം ന്ന് ഇപ്പ രാവിലേം നല്ല തെളി ഞീക്ക്‌ന്നെ. ആം ചെറുതായിട്ട് ചാറി
ഉം. നല്ല വെയിലണ്ടായിരുന്നുട്ടോ രണ്ടൂസം. പ്പ തിന്റെ മുന്നേ രണ്ടൂസം നല്ല വെയില് അവിടെ ണ്ടായിന്നോ?
ആഹ് ഇവിടെ ഉണ്ടായിരുന്നു, അതൊണ്ട് തുണിയൊക്കെ, ഒണങ്ങിയൊക്കെ എടുത്തെ ഉം അത് ആഹ് അതെന്നെ, അത് ആഹ് ആഹ്
ചൂടുണ്ടാര്ന്നു. എ ചൂട് കാലം വ ന്നത്പോലെ ഭയങ്കര ചൂടുണ്ടായിരുന്നു.
ആഹ് ആഹ് ഹസ്ബൻഡെന്ന എടുക്കുവാ? എന്നാ വർക്കെയ്യൂ വാണോ? അതോ
ആഹ് ആഹ് അഹ് പൊറത്താണ്.
ആഹ് ആഹ് ഓക്കെ ഓക്കെ ഉം ആഹ് വീട്ടിലോട്ടൊക്കെ വിളി ച്ചോ അമ്മ
ഏഹ് ആഹ്
ആഹ് ഉം. നി ഉച്ചക്കത്തേക്കൊക്കെ ഉള്ള ആയോ? അതോ നി വെക്കണോ?
ഒല്ല ഔ ഒക്കെ ആയി. ഒക്കെ റെഡിയായി, ഭക്ഷണൊക്കെ റെഡിയായി. ബാക്കി വൃത്തിയാക്കുന്ന പണി കളിലാ.
പണീയില്ലാര്ന്ന്. ആഹ് വീട്ടിലേക്കപ്പ പ്പം ഏഹ് ഛെ പിള്ളേർക്കപ്പ സ്കൂള്ല് ഫുഡ് കൊടുത് വിടണോ?
ഏഹ് വേണ്ട വേണ്ട. അവര് മാനേജ്മെന്റ് സ്കൂളാ വോണ്ട് അവിടെ തന്നെ ഉണ്ടല്ലോ ഫുഡൊക്കെ?
ആഹ്. ഇവിടെയാണെ പതിനൊന്ന് മണിക്കത്തേക്ക് ഏഹ് എന്തേലും സ്നാക്സ് എന്തെലും കൊടുത്ത് വിടെണേ അഹ് പിന്നെ ഉച്ചക്ക് അവിടെ ഒണ്ട് ആഹ് എന്തേലും എന്തേലും ഇ ഇച്ചിരി മതി. രാവിലെ പിന്നെ ഇത്തിരി എന്തേലും കഴിപ്പിച്ചിട്ടെല്ലെ വിടുന്നത്? അതുകൊണ്ട് പിന്നെ ഏഹ് ഉച്ചയ്ക്ക് ഈ പതിനൊന്ന് മണിക്കത്തേക്ക് എന്തേലും മതി. അഹ് കഴിക്കു ചെല സമയം കഴ ക്കു അല്ലെങ്കി, ചെലപ്പോ അത് കളഞ്ഞിട്ടൊക്കെ പോ പോരും. അങ്ങൻത്തെക്കെ പരിപാടിക്കെ ഒള്ള് അടിക്കത് ഗവൺമെന്റിങ്ങ് സ്കൂ, ആ അതെ, അതെ ഇവെടെ അടുത്ത് ബെസ്സുണ്ട്. അപ്പൊ പിന്നെ നമ്മളവിടെ രാവിലെ കൊണ്ട് വിട്ട ട്ടാ തി. പിന്നെ വൈകിട്ട് നേരത്തെ വെരും.
നേരത്തേന്ന് ന്നറയുമ്പോ എപ്പളാ വര?
ഇവടെ മൂന്ന് മണിയൊക്കെ ആവുമ്പ വരും. ആഹ് മൂന്ന് മണിയൊക്കെ ആവുമ്പോ വരും. പിന്നെ വൈകൂ അല്ലേ? ആഹ് ഇവിടെ പിന്നെ രാവിലെ എട്ടേ മുക്കാലൊക്കെ ആവുമ്പഴ വണ്ടി വര് ക്കുന്നതെ. അന്നേരത്തേക്കും ആഹ് സമയം ആവുമ്പോ അങ്ങോട്ട് കൊണ്ടു വിട്ടാ മതി.
ആഹ് ആഹ് ആഹ്
പിന്നെ അവർക്ക് ഇതുവരെ യൂണിഫോം കിട്ടിയില്ല. ആ തുള്ളി അങ്ങോട്ട് കേറി നടന്നാ മതി. ഇച്യെങ്ങോട്ട് പോണം നട ഇതില് ഇവള് മാത്ര ഒള്ളൂ ഈ സ്കൂള് ഉള്ളെ. പിന്നെ മെക്കവർ മെയിൻ റോഡിലോട്ടാ വെരുന്നത്. നമ്മളീ തുള്ളിയിങ്ങോട്ട് എറങ്ങി വരണം വീട്ടിലോട്ടെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരിത്. അതുകൊണ്ട് പിന്നെ കൊണ്ടു വിടും. ഉം ഇതുവരെ യൂണിഫോം കിട്ടീല്ല കളർ ഡ്രസ്സ. അതുകൊണ്ട്. എന്നും എനിക്ക് യൂണിഫോ കിട്ടിയില്ലാ എന്നുള്ള പരാതി.
അതിപ്പോ ഫസ്റ്റ്ല്ലേ. അപ്പൊ യൂണിഫോം ഇടാനൊക്കെ നല്ല
ആഹ് ഫ ഫീസൊക്കെ അടച്ചാണ് യൂണിഫോമിന്റെ അപ്പൊ അവര് ഇന്ന് വരും നാളെ വരൂന്ന് ഇങ്ങനെ പറയാ. ന്ന് എന്നിട്ട് കഴിഞ്ഞൂസം അവരെ വിളിച്ച്. യൂണിഫോം ഇങ്ങനെ ഇവർക്ക് റെഡിമെയ്ഡ് വരുവാണേ വരുത്തുവ. ആഹ് റെഡിമെയ്ഡ് ഇങ്ങനെ കൊണ്ടുവരുവാ അന്നേരത്തേക്ക് അവരെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ പറ ടീച്ചറിനെ വിളിച്ചപ്പ പറഞ്ഞേ.
ഉമ് ഉമ് ഉമ് ഉമ് ആഹ് അങ്ങനാണ് ഇനി കൊറച്ചുസം. യൂണിഫോമിന്റെ ഒരു തിരക്കുണ്ടാവും ഇപ്പൊ നമ്മൾ അടിച്ചാൻ കൊടുത്താലും. തയ്ക്കാൻ കൊടുത്താലും അങ്ങനെ തന്നെ അപ്പൊ എന്റെ മോന്റെ കൊടുത്തിട്ട് കിട്ടുന്നില്ല.
ഇല്ലല്ലേ അപ്പൊ അവർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത്രേം ദിവസം തിനുള്ളിൽ
ആ ഓൽക്ക് കഴിഞ്ഞ പ്രാവശ്യത്തണ്ട് എന്നാലും ചെറിയൂകെ കേടുപാടുകളൊക്കെ പറ്റിയതോണ്ട് ഞാൻ ഒന്നൂടി അടിക്കാൻ കൊടുത്തതായിരുന്നു. അതും കിട്ടുന്നില്ല എന്നാ പിന്ന കി ട്ടാന്നാവ അപ്പോഴേക്കിപ്പോ അതും ആകെ പറ്റ കേടു വരോന്നാവോ ഹഹ്.
ആഹാ ഇതെന്നേരത്തെക്കും ഏ കളർ ഡ്രെസ് ഉണ്ടോ അവർക്ക് ഇടക്ക്.
ആഹ ആഹ ബുധനാഴ്ച ദിവസെ ഒള്ളൂ കളർഡ്രസ്സ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ. യൂനിഫോം അന്നെ.
ശനിയാഴ്ച വരെ ക്ലാസ്സുണ്ടോ അതോ. ആഹ വല് ആഹ ഇപ്പൊ കൊറ ഇപ്പൊ തുടങ്ങിയതോണ്ടല്ലേലും. പൊതുവെ കുറവ അല്ലെ പിന്നെ പത്താം ക്ലാസിനും ഇങ്ങനെയൊക്കെ സ്പെഷ്യൽ ക്ലാസോകല്യേ.
അതേപോലെ എൽ എസ് എസ് യു എസ് എസ് അങ്ങനത്തെ. എക്സമ്ള്ള കുട്ടികൾക്കൊക്കെള്ളു.
പിന്നെ പിന്നെ അവിടെ വെള്ളൊക്കെ ഉണ്ടോ നമുക്ക് അതോ.
ആ ഉണ്ട് ഉണ്ട് ഇവിടെ കൊയിൽ കിണറാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വെള്ള ഇല്ല അങ്ങനത്തെ കുഴപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് കഴിച്ച കഴിഞ്ഞാൽ വേഗം ഫ്രിഡ്ജിൽ വെക്കും അപ്പൊ അങ്ങനെ. അങ്ങനെ ഒരു കേടു വരുന്നതായിട്ട് തോന്നിയിട്ടില്ലേ വെള്ളം നല്ല കളർമാറ്റണ്ട്. അതാണിപ്പോ ബുദ്ധിമുട്ട് ആ ഞമ്മൾ എന്താ വെള്ള ഡ്രസ്സ്. ആഹ വെള്ള ഡ്രെസ്സ് ഒക്കെ തിരുമ്പിയാല് ഭയങ്കര. എന്താ ബുദ്ധിമുട്ടാണ് അത് കളർ മാറിപ്പോവും.
ആണല്ലേ ആ ഇവിടെ ഇവിടൊക്കെ ബോർവല്ല അങ്ങന പ്രശ്നല്യ പക്ഷെ. വെള്ളം നല്ല നല്ല തെളിഞ്ഞ വെള്ളം നല്ല കളർ പക്ഷേ ചോറ് ചിലയിടുത്തേക്ക്. ഇങ്ങനെ ചീത്തയാവേ അപ്പൊ ആ അപ്പൊ എന്റെ ഹസ് ബന്റെ വീട്ടിൽ അവിടുതെ നല്ലെവെള്ളം പക്ഷേ അവിടെ ഇത് വരെ അങ്ങനെ പ്രശ്ണൊന്നും വന്നട്ടില്ല ഇപ്പ ഏ ഞൻ ഇപ്പം ഞങ്ങൾ കൊർ ച്ചുസ ന്റെ എന്റെ ഇവിലോട്ട് വന്നേക്കുവായിരുന്ന് ഇവട്ന്ന പൊക്കൊണ്ടിരിക്കുന്നത് അവളെ അപ്പൊ ഇവിടെ നമുക്ക് പേ കൊളവും. അപ്പ തൊട്ടപ്പുറത്ത് കെണറുണ്ട് അപ്പൊ പിന്നെ നല്ല വെള്ളം. കിട്ടും അതൊണ്ട് പിന്നെ പ്രശ്നമല്യ എനിക്ക് കൊയൽകെണറിലെ വെള്ളത്തിൽ കുളിച്ചിട്ട് മുടിയൊക്കെയാണ് അപ്പടി ഊരുവര്ന്ന്. ഇവിടെ ഇപ്പോ തായപ്പോ ശരിയായി കൊഴപ്പല്യ.
അതെ ഇന്റെ മുടിയും നല്ലോ ഊരുന്നുണ്ട്.
ആഹ അതെ അതെ ഇതിനകത്ത് എന്ത ഉപ്പ് രസം എന്ത സംഭവ ഉണ്ടല്ലോ. പാറപ്പൊടി അല്ലേ പാറപ്പൊടിയുടെ ഇത് അതപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും.
മ്മ് മ്മ്.
പിന്നെ നമ്മുടെ മുടി.
ആ എന്റെ ഭർത്താവിന്റെ അനിയന്റെ വൈഫ്. ഏ. എന്താ ഓള് കല്യാണം കഴിഞ്ഞ് വന്നുടനെ ഓൾ ഓൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു.
ആ
എന്നിട്ടി ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് മുടിയൊക്കെ പോയി ഹ ഹ മുടിയുടെ ആ ഒരു പ്രസരിപ്പ് തന്നെ പോയി.
അതെ അതെ ഞാൻ എന്റെ മുടി ആ അത് മാത്രല്ല എന്റെ മുടി ഇച്ചിരി ചുരുണ്ടായിരുന്നു എനിക്കിപ്പം മറ്റേ സ്മൂത്ത് ചെയ്തിടാന് ഇതാക്കിയിടുന്ന ഇഷ്ടാണ് അങ്ങനെ ചെയ്താ ഇതിപ്പോ ചെയ്ത് ചെയ്ത് - അപ്പ മുടി ഭയങ്കരമായിട്ട് ഊരുന്നുണ്ട് ഉം നല്ലോണം മുടി ഉണ്ടായിരുന്നതാ.. അതിന് വീട്ടിലിപ്പ നല്ല ഉം നല്ല വഴക്കാ മുടി ഉണ്ടായിട്ട് അത് മൊത്തം വെട്ടിക്കളഞ്ഞ ബാക്കെ പറ ശ് ശ് ഉം പിന്നെ ആ നമ്മടെ വീട്ടില ആരൊ ക്കെണ്ട്??? ആഹ് ഞാൻ അങ്ങനത്തേക്ക ആ് ഫേ ഒ തേച്ചു ഞ അങ്ങന ചെയ് അതൊക്കെ നാച്ചുറൽ നമ്മ വീട്ടിലുള്ള സധനങ്ങൾ ഇവിടെ മറ്റേ കസ്തൂരി മഞൾ അങ്ങന സംഭവം കൂട്ട് ആഹ് അതൊക്കെ അതെ അങ്ങനെ ആഹ്
എന്തെങ്കിലും തെക്കോ?
ആഹ് ഡെയിലി ഞാനിതും കസ്തൂരി മഞളും തൈരും കോടൊക്കെ മിക്സ് ചെയ്തപ്പോ തേക്കാറുണ്ട്.
തേക്കാറണ്ട് ആഹ് എന്നിട്ടോ മാറ്റണ്ടോ എന്തോ മ്മ് ഞാനാദ്യം ഒരു വെൾ തേച്ചിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര മാറ്റങ്ങളൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ നിർത്തി ഇപ്പ അതിനോട് താല്പര്യ ഇല്ല.
ആണോ ആഹ് ഞാരെ നമ്മളപ്പോ അങ്ങനെല്ല ഒ ഒത്തിരി ഒത്തിരി പ്രായകാത്ത തൊണ്ട് നമുക്കൊരു തി നമ്മടെതിന്റേതായ രീതിയിൽ ഒരിത് വരുമല്ലോ അപ്പൊ അയ്ലായതിൽ നേരത്തെ മാരേജ് കഴിഞ്ഞ ലൗ മാരേജ് ആയിരുന്നെ അന്നേരത്തേക്കും അതുകൊണ്ടും ഉം പിന്നെ- ഏഹ് അധികം ഇതില്ലാത്തൊണ്ട് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് ഇപ്പൊ ജോലിക്കും പോ ഇ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നൊണ്ട് ഫ്രീ ആയിട്ട്, - ഇരിക്കുമ്പോയിടക്ക്‌ ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെയൊക്കെ പോയ് ആഹ്
കറണ്ട് ഉമ് നമ്മടെ ഉമ് ആഹ് ഏഹ് അല്ലല്ല മുഖത്ത് പുരട്ടാൻ തന്നെ ഇന്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്
ആണോ
അത് തന്നെ പൊരട്ടാൻ എനിക്ക് മടിയാണ്. അത് തന്നെ പൊരട്ടുമ്പോ ഡ്രൈ ആയി തോന്നുമ്പോ മാത്രം പൊരട്ടും. അങ്ങനെയൊക്കെ ചെയ്യും അത് പൊരട്ടീട്ട് കെടക്കണോന്നാണല്ലോ. അങ്ങനെ എണ്ണ ഐറ്റംസ് ഒക്കെ ആ നമ്മുടെ കാരറ്റ് കാര- റ്റ പോലെ ഉണ്ടാക്കിയതായിരുന്നു ഞാന് ക്യാരറ്റും ബീട്ട്റൂട്ടും ഇട്ടിട്ട്,
ഈ നാൽപ്പാമരമെ നല്ലതാ നാല്പ്പാമര, - ഇടെ ണ ഇല്ലേ നമ്മുടെ ഈ കൊ ആ വൈദ്യശാലയിലൊക്കെട്ട് അത് കൂട്ടാ അതൊക്കെ മി സ് പേസ അടുത്ത ഒരിടക്ക് കുഞ്ഞിനെ അവക്ക് തേയ്ച്ചു കൊടുക്കുവായിരുന്നെ.. എന്റെ മോൾക് അപ്പൊ അത്യിപ്പോ നല്ല ഇതായിരുന്നു. ആ എന്നാൽ ശരിയാടാ ഞാൻ ഇടക്ക് വി വിളിക്കാം ആഹ